ഹലോ ആഹ് ആഹ് ഞാൻ എന്താ കേക്കാ ത്തുന്നവുന്നി അഹ് അ ഇമാനട്ട ഇമാനട്ടന്ന് എപ്പള കേക്കുന്നാവ പറെ
ഞാനായാല ഇ വല ഇണ്ടായപ്പോളേ വിളിച്ചാത തൈനത് എന്ത് വിനന്താ അത് വരുത്
ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും
ഇക്കാതിട്ടാണ് കേയറ്
അ
മൊത്തത്തില് കൊണ്ടായി കണ്ട്
ഗെ നിങ്ങളൾ
ഞാൻ നോക്കാ പോണ അവിടെ വെച്ചക്കേനു
ഉം ഉം
ഉ ഉം
മുട്ടി പിന്നെ മുട്ട നന്നീ നേ അവള് കല്യാണന് രോഗുകയാണ് അവെ ചുരിദാർ ഒന്ന് മൂട്ടി കൊടുക്ക വെച്ചാണ് വന്നീ നെയ
ആ
അപ്പൊ നേരത്തെേ ഓള് അർജന്റ ആയി വന്നിക്കാണ് അപ്പൊ ഞാനിത് ഫോൺ ചെയ്യാണ് അപ്പം എമ്മ അറിയണ്ടേ വല്ലാത്തൊരു ഫോണ് ഈ ഒരു ഫോൺ ഉണ്ടച്ചെങ്കി ഇപ്പ പിന്നെ സമയം പോോണ അറിയില്ല പണ് എന്നൊക്കെ പറയു ഞാൻ ഫോൺ തന്നെ ആയി ഇടുക്കലില്ല അധികം ഒന്നും ഞാൻ ഫോൺ മരിക്കലില്ല
ആഹ
ഓരോരോ ഇതില് പെടുമ്പോള അല്ലേ നമ്മള അങ്ങനെ പിന്നെ ഇടുക്ക മ്മാ കാണിച്ച ഇത് പറഞ്ഞൽ മനസ്സിലാവും ചെയ്യൂലേ അപ്പ ഞ പിന്നെ ആഹ് എന്നാ ചോയിച്ചാ അതി കുഞ്ഞി ചുല എന്താപ്പതന്ന് അല്ലെങ്കി ഉമ്മാക്ക് ഉമ്മാന്റെ തൊള്ളെ
ആര്ക്കായി വിളിച്ച്ണ് എന്താപ്പ ത് കരുതുംലേ ഇ ഇമ്മാരിക്കൂട്ട് വിളി ആർക്കാ ഈവിൾച്ചു കൊണ്ട്ര്ക്ക്ണ് ല്ലേ ഉംഹ് ഉംഹ് എന്തൊക്കെ?
ക്കൊർങ്ങിക്കാ ഒർങ്ങി ഉറങ്ങിന്നീച്ചാലേകാരം ഇജബടേന്നോയ്ച്ച ഉംഹ് ഞാൻ ഒർങ്ങോളൊക്കെ ഓലെടുത്ത് ങ്ങനെ നിക്കും അംനാനെ പറഞ്ഞാഴച്ച്ക്കേര്ന്നു മെല്ലേ അവനെ ബാവാന്റേട്ത്ത് പോയി കെടന്ന്
പിന്നെ പിന്നെ മെല്ലേ
ഉംഹ് ഉംഹ് ച്ചീറേണ് ഉച്ചക്ക് ഒർങ്ങ്ണത് കാക്കുവാണിച്ച ഒരു ദിവസം ന്തല്ലാതെ ഒർങ്ങും ചെ
ഓറങ്ങുചെജ ഓൽക്കൊന്നാണ്ട് ഇവൽക്കും ത പി ഒന്ന്ങ്കട്ട് കണ്ണ്മ്പണംന്നറിം ചെലപ്പോ അപ്പോത്തിന് ആരങ്കിലും വിള്ച്ചും ചെജും ഒന്നാണ്ട് കണ്ണിമ്പണംന്ന് പറിം
ഉംഹ്
ഞാന അങ്ങനെയാണ് ചെൽപ്പോ കെടന്ന അങ്ങനെയാണ് ഉറങ്ങും ചെജും പിന്നെ അയ്നാല തലവേദ ഒരു ഭ്രാന്തേക്ക ഒര്
ആഹ് ഇച്ചു തന്നെ ഒറങ്ങി മസ്പേക്കാരം പിന്നെ കൊറച്ച്ണ് കയ്യണം ഉംഹ്
റ്റു തായ് കൊണ്ടേകാരം എന്ന ഒറങ്ങീട്ടില്ലേ നല്ല സുഖ അതന്നെ ഉച്ചരിയുമ്പോ ഒറങ്ങീട്ടില്ലേ നല്ല സുഖാണ്
ടെ കാക്കുന് ഒറങ്ങി ഒറങ്ങാതിരുന്നാലാണ് ഒരീസം ഒറ്ക്കം പോയാ പറിം ന്ന് ഉറങ്ങിട്ടില്ല ന്ന് ഉറങ്ങിട്ട് ട്ടില്ലാർഞ്ഞുക്കൂണ്ടേക്കാരം അപ്പൊ അയ്ന്റെ ക്ഷീണം ആ അയ്ന്റെ ക്ഷീണം ഇന്ത മേത്ത്ക്ക്ണ്ടാവുക്കേരം അതാക്കാരം ങ്ങനെ
ആഹ് അതാണ് അതാണ്
ഞാൻ ന്നിട്ട് ഓലങ്ങനെ പറിം ഉംഹ് ഓലങ്ങനെ ചീത്തറിം ഞാനേ നിങ്ങൾ പെണ്ണുങ്ങളെ മാരി ഉച്ചക്ക് ഒറ്ങ്ങിങ്ങൂണ്ട് ആണ്ങ്ങൾ ആര ഇ ഉച്ചക്ക് ഒർങ്ങ്ണത് കണ്ടക്ക്ണേ ങ്ങനെ പറും ആഹ് ഏഹ് അപ്പം ന്നിട്ടക്ക കൊറേകാലേ അണക്കിച്ചാർക്കണ്ടായിട്ടാണ് നക്ക് അസൂയേന്നറിം
ഓരറി ഇഞ്ഞ അപ്പ തന്ന ബുളിഒട്ങ്ങുംന്നർഞ്ഞ്കാണ്ടെ ഒന്നങ് കണ്ണിമ്പട്ടെന്നർഞ്ഞ് വേഗം. പോയി കടക്കും ചർ . ആഹ് കൊഴപ്പല്ല അങ്ങനെ പോവ്ണ്ട്
ഉം
ഉം ഹമ്ദുല്ലാഹ് ആഹ് അതന്നെ യെസ് പ്പോ മരുന്നും അതാണ്പ്പോ അത് ദിവസം മാത്രം കജ്ജാണപ്പോയി. അതാണിപ്പോ വല്യത് ദിവസാണ് മാത്രണെങ്കി.
ക്കുലേ.
ഉം മരുന്നിന് നല്ലോണ്ണം ആവും
ഉം ഇപ്പൊ പാലിയേറ്റീവിന്ന് ട്ടലുണ്ടോ?
ഇല്ലല്ലേ ഇതൊന്ന് ഇതിന്റെ ഒന്നും കിട്ടൂലേ ഏഹേ അത് ഡയാലിസിന്റെ നീ കിട്ടീനത് ഇത്പ്പം മാറ്റി വെച്ചീന്റെതൊന്നും ഒന്നും കിട്ടൂല.
തന്നെ ഏഹ് കൊട്ടക്ക തന്നെ പോന്നൊ നിങ്ങള് മാസത്തിന് വാങ്ങി. പോര്‌ലാ
മാസത്തിന് ഉം ഇപ്പം രണ്ടു മാസം കൂടു. മ്പളാണ് അത് ചെലപ്പം മാസത്തിന് വാങ്ങും അല്ലെങ്കി ഒന്നിച്ച് ങ്ങട്ടെ മാസം മാസം തന്നെ ആവൊയ് എട്ടായിരം ർപ്യോള ആവോയ് ഒരു മാസത്തിന് അപ്പൊ. ഒരു മാസത്തിനൊകെ വാങ്ങിപ്പോരും ഒരു അനുസരിച്ച് വാങ്ങി പോരും പിന്നെ പോയിങ്ങാണ്ട് മരുന്നൊറ്റക്ക് വാങ്ങി പോരും അങ്ങനെ ടസ്റ്റുതും ഒക്കപാട
പോണെചങ്കിലും നല്ല പാഠം ദൂരവോണ്ട്
ആ പോണങ്കി ചിലപ്പോള് മരുന്നിന് ഒര് മരുന്നിന് ഒറ്റക്കൊക്കെ ആണെങ്കില് ബസ്സിനാണ്ട് പോകും പെരിന്തമാണ്ണേന്ന് ബസ്സിനാണ്ട് പോകും അല്ലെങ്കി അതല്ല അവൽക്കാ സ്റ്റ് ആ ടസ് റ്റ് ഏഴ് മണിന്റെ മുന്നേ ചെയ്യണം അപ്പൊ പിന്നെ സുബൈക്ക് പോകുമ്പോ പിന്നെ ബസ്സിനേ ശരിയാവു ല്ല ആ അപോട്ടർഷക്ക് പോകും അല്ലെങ്കിൽ ബസ്സിനട് പോകും മരുന്നാറ്റൊക്കാണെങ്കില് ആഹ് ദുവാത്തൊക്കെ പോകും രാവിലെ സുബയ്ക്ക് നാർത്തേട് പോകും എന്ന ഏഴ് മണിന്റെ മുന്നാട്ട് റ്റ് ചെയ്യണം അല്ല അല്ല ഞാൻ പോകലൊന്നുല്ല ഏ ഓല് ഒറ്റക്കന്നെ പോക ഞാന് പോക്കില്ല
ആഹ് ആഹ്
ചെലപ്പോ എപ്ളേലും ഒന്ന് പോകാന്നല്ലേ പിന്നെ വന്നാലും വേണ്ട അത് അല്ലെങ്കിൽപുറത്ത്ന്ന് ഇങ്ങനെ തിന്നാൻ നിൽക്കണം അപ്പൊ വെച്ചുണ്ടാക്കി വെച്ചാലേ
എകുമ്പോത്തിനും പോയി പോരാൻ പറ്റുവോ
ച്ചാമത്തിന് എത്തും ഉം
ആഹ് ആഹ്
പന്ത്ര ഒരു മണിയൊക്കെ ആകുമ്പോത്തിന് ഇവടെ എത്തും അത് ഡോക്ടർ വന്നാൽ പിന്നെ ഫസ്റ്റ് ഓലതാ നോക്കും വേർള്ളോൽത് നോക്കണതിന്റെ മുന്നേ ഇങ്ങനത്തോല്താ നോക അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ റിസൾട്ട് റ്റതും കിട്ടുകയും ചെജും നോർത്തെ കൊടുക്കണല്ലേ
ആഹ് അവിടെ പോണ്ടിരേക്കാര എടുക്കണ് ചെങ്കിലേ എക്കോതൊക്കെ ഉ ഉം ഉം
അങ്ങനെയൊക്കെയാണ്
പിന്നെന്താ എന്നാലിപ്പോ മാസത്തിലൊ ഒന്ന് പോയാ മതിയല്ലോവാ
ആഹാ അതന്നെ മറ്റേ നട്ടപ്പാതിരാക്കെ പോയിത് ആലോചിച്ചപ്പം ഈ മഴ അങ്ങനെ ആലോചിച്ചും പടച്ചോനെ നട്ടപ്പാതീരാക്കു എന്ത് മയായാലും വെയിലായാലും തണുപ്പ തണുപ്പായാലും ഒരുതുല്ലല്ലോ ആതന്നെ പോവലാന്നും നിർത്തില്ലല്ലോ
ജീ ഞാന് ഇങ്ങനെ പറഞ്ഞീനന്നെ ജീവി ചാൻ മാണ്ടിട്ടാണ് ഇപ്പോ ഓരോരുത്തർ അങ്ങനെയൊക്കെ ഒരു ജീവൻ നിലനിർത്താന് നമ്മക്കിപ്പോ ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ട് ഇത് ജീവം ഒന്നും നിലനിൽക്കാനാണ് പോലെ ഈ പെടാ പാട് ചെയ്യ്ണത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞീന്നു
ഞങ്ങള് പതിനൊന്ന് മണിക്കൊക്കെ ഇവിടുന്ന് പോവുക പിന്നെ സുബഹി ക്ക് നാലരയാവുമ്പോവിടെ എത്തുമ്പോ അങ്ങനെയൊക്കെയിനിം ഫുള്ള് ഒർക്കം പോകും
ഈ രാത്രിക്കില്ല ഉറക്കം പകല് നമ്മള് എത്ര കടന്നാലും
ആ അതന്നെ പിന്നെപ്പൊ പകല ഇപ്പ അങ്ങനെ അങ്ങട്ടെ നമ്മക്ക് കുടിപ്പണി അതും വേണ്ടെ എന്തായാലുംപ്പൊ വെച്ച തിന്നണ്ടേ
ഉം
അല്ലെ അങ്ങനെ കെടന്നൊറങ്ങിയാ പോരല്ലോ ഭക്ഷണ
ഒർക്കും വരൂലേ പകലൊന്നും
അല്ലേ ഒറക്കം വരൂല
ഉം ആ ക്ഷീണത്തില് അങ്ങനെ കെടക്കാന്നല്ലാതെ
ആഹ് അതന്നെ ഞാൻ പറയും ഈ നേഴ്സന്മാരൊക്കെ അവസ്ഥയേ ഓൽക്ക് ആ ജോലി
ആഹാ പൈസ വാങ്ങനീണ് പറഞ്ഞിട്ട് കാര്യല്ല
ഓല് ഈ ജോലിക്ക് അതന്നെ രാത്രിയാണേ രാ
തലേ വെച്ചെന്ന്ങ്ങാണ്ട് ചൂടാവും അപ്പൊ അത് കൊടുക്കണ്ട് എടുക്കണ്ട്
ആഹാ ഓൽക്കിപ്പോ ഒരാഴ്ച പകലാണേ ഒരാഴ്ച രാത്രി അങ്ങനെയല്ലേ
ത്തുത്തിരുന്നിട്ട് ഞാൻ ഇമ്മാനോട് പറഞ്ഞേ ഇമ്മാ ഈ നേഴ്സ് മ്മാരെ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല ഇമ്മ അയിന്റെ മണ്ടേ നെ മണ്ടേനെ ഒരു തൊര്യോം ഇല്ലാതെ ഞമ്മളിപ്പോ അസുഖവും കാര്യങ്ങളുവായിട്ടല്ലല്ലോ കുത്തിട്ട് വെറുതെ ഇങ്ങനെ കുത്തിരുന്ന് ഓരോ പണികൾ ഇങ്ങനെ കാണുല്ലേ ഒരു ഇതില് പ പത്തും പതിനഞ്ചും രോഗികളുണ്ട് ഈ രോഗികളെയെടുത്തുക്കെ ഈ ഓരോന്നുകൊണ്ട് മണ്ടേ ന്നേ മണ്ടന്നേ
ആഹാ എന്തിനും ഞമ്മൾ ഓരോടങ്ങട്ട്
ഉം ഉം അല്ല അങ്ങനെ മിണ്ടണീന്റെ എടിയിലാണ് ഇപ്പം ഞമ്മളെന്തേലും പെയക്കുമ്പത്തിന് ചൂടാകണേന്ന് പറയും ആ ഞമ്മൾ പറയും അയിന്റെ ഉള്ളിലാ അവര് കെടന്നുറങ്ങിയത് രിക്കാണ് അ അങ്ങനെക്കെയല്ലേ പറിച്ചില് ഓല് എങ്ങനാട്ട് ങ്ങനാ പറഞ്ഞാണ്ട് ഉം
ആ ഓല് ചെലപ്പൊന്നു കണ്ണു മാളും മൻസ്നല്ലേ
ആഹാ അതെയ് ഓല് ആ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആ ന്നെ ഒരു മണിയും രണ്ട് മണിയൊക്കെ ആയപ്പളേ ന്നെ പുറ ത്തക്കാക്കി ഓള് മെല്ല ഇങ്ങനെ ഉറങ്ങിക്കൊളും അപ്പൊ ഇനി ഇങ്ങള് പൊറത്തക്ക് പൊയിക്കോളീം ഇഞ് ഓൾ നീച്ചുമ്പം വിളിച്ചോളാന്ന് പറഞ്ക്കണു അപ്പൊ ഓൽക്കൊന്ന് കണ്ണുമ്പനെ അല്ലേൽ ഓല് കണ്ണുമ്പണെ ഞാൻ കൂത്തിർന്ന് കാണൂലേ ന്നിട്ട് ആഹ് ആഹ് എന്നിട്ട് എന്നെ പെറത്താക്കിക്ക അതുകൊണ്ട് പിന്നെ അമ്മ്ന ഒന്ന് നീച്ചീംതരെ ഒ ഓള് സോര്യം കേടുത്തിട്ടെ ഇതി ആയിറ്റോപ്പം കുത്തിരിക്കുവാന്നേ എന്നിട്ട് ഓള് വിളിച്ചപ്പ ഉമ്മച്ചി ഒറങ്ങാൻ പോയ്ക്കുവാണ് പറഞ്ഞേക്ക് അത്ര അവളോട് അപ്പൊ ഓല്ക്ക് വന്ന് കാണണം വേണ്ടീട്ടേ പിന്നെ ആറ് മണിയായ പിന്നേം തൊട യിലെ ഈ മരുന്ന് കൊടുക്കലും ഇതാർക്കെലും തെര
പിന്നേ അതാണ് ആറ് മണി എന്ന് അഞ്ചര അഞ്ച് മണി കഴിഞ്ഞ് ട്ട് തൊടങ്ങുവലോ റൂമുകൾ റൂമാന്തരം മുട്ടലും മൂളിച്ചലും
ഉം
അഞ്ചര ആയാ അവല് ഒക്കെ ഓല്ക്ക് പിന്നെ പോ പോകാനുള്ളതും ആയില്ലേ
ആഹ്
ല്ല ഒക്കെ റെഡിയാക്കിട്ട് വേണ്ടേ ഓല്ക്ക് പോണെങ്കില് അപ്പത്തിന് ഓരോ കാ ഇതാവര് തൊടങ്ങും
ആയിനെ ഈ മെഡിക്കൽ ഫീൽഡ് പ പഠിച്ചാനും എടങ്ങേറാ പണീയെടു പണിയും തന്നെ മേത്ത്ചളിയാവണ്ടാന്നേയുള്ളു ബാക്കി ഒക്കെ
നമ്മക്ക് കാണുന്നവർക്ക് ആ ഓള് ഡോ ഇതാണ് ഓള് മറ്റേതാണ് എന്ന് പറയാന് ഓള് ബി നേഴ്സാണ് അവളങ്ങനെ ജോലി യുണ്ട് ഓക്ക് അതുണ്ട് ഇതുണ്ട് പക്ഷേ ഓലെ കഷ്ടപ്പാട് ഓൾക്ക് ഉള്ളൂലെ അറിയാ
ഉം ഞാൻ പറയും നമ്മളെ മാരില്ല കുട് ട്ടികളും മക്കളും മാപ്പിളമാരും ഒക്കെയില്ലേ പെണ്ണുങ്ങളല്ലെ ഇപ്പെയി നേഴ്സായി നട ക്കുന്നത് അറിയാനെ ഈ വലിയ വലിയ ആ ആശുപത്രിയിൽ കൂടെ ഒന്ന് ചെന്ന് പെടാതിരിക്കാൻ നല്ലേല് ഈ ക്ലിനിക്ക് കൂടെ ഒക്കെ എന്ത് സ്വസ്ഥത ഒണ്ടാവും
ആഹ്
അല്ലവേ വെളികൂടി പോയവർ തൊരുണ്ടാവൂലേ പറയ്
ഒരു ധൈര്യം ഉണ്ടാവൂല്ല
ഈ ശമ്പളം കൂടുതല് ഉണ്ടോ എന്തൊക്കെയാണ് ആവോ അറിയില്ല ആ അതേ കാലം
എന്തേലുക്കെ കൂടുതല് ഒണ്ടാവും
ഉം ഉം ഇപ്പ ഈ സാധാർ റിഷാദിന്റെക്കെ അവിടെ നിക്കണ പെണ്ണുങ്ങളെ കണ്ടില്ലേ ആ ഓല്ക്ക് ഇക്കാക്ക് നല്ല സുഖാണ് അങ്ങനത്തെറ്റക്കൊക്കെ ആഹ് ആഹ് ഓനിയിപ്പോ കൊറച്ചു നേരം കുത്തിയിരുന്നാലും
മറ്റെടുത്തൊക്കെ നല്ലോണം ഒണ്ടാവും ശമ്പളം ഒണ്ടാവും കുറച്ചൊക്കെ ഒണ്ടാവും ഇക്കാരം ഓല്ക്കൊക്കെ പഠിച്ചണെ ഇത് മാണെ നല്ലോണം പൈസ ഇത് നേഴ്സ് ഇതിനൊക്കെ
ആഹ് ആഹ് അതൊക്ക മുന്തിയതും കൊറ പറഞ്ഞതും രണ്ടാം നമ്പറും ഒക്കെ ഒണ്ടല്ലോ
ആഹ് ആഹ് എന്നാ ആയിക്കോട്ടെ ട്ടോ ഞാൻ പിന്നെ വിളിച്ചോണ്ട്ട്ടോ
ആഹ് ഓക്കെ എന്നാ ഉം തെരക്കായോ
ആഹ് തെരക്കാണ്
ഉം ഓക്കെ എന്നാ